ചേച്ചി കുറെേ ദിവസമായി ചേച്ചിനനെ കന്ന് വിളിക്കുന്ന കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ
അതെട്ട ഇവിടെ മഴയൊക്കെല്ലരുന്നാ ഇപ്പൊ ഫോണ രണ്ടന്നൂയിരുന്നു
ആണോ
ഉം ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നേ അത് വന്ന പറന്നെ ട്രാൻസ്ഫോമറിൽ വീണ് അത് പൊട്ടി ഭയങ്കര പ്രശ്നമാരുന്നു.
അവരെ അവ മി മിറ്റത്താണ ദേ മിറ്റത്താണ വീണേ?
ഇല്ല ഒരു പക്ഷെ ഒരു മറ്റേ ഇതുണ്ടല്ലോ ബസ്സ് ബസ്സ് രാത്രി ആയിരുന്നു അപ്പൊ ബസ് ഇതിന്റെ സൈഡില് നിത്തിട്ടേക്കുായിരുന്നു അതിന്റെ പുറ
എന്നിട്ട് ബസ്സൊക്കെ പോയേ ഫുള്ളും?
ബസ്സ് മൊത്തം ചില്ല എട വല്യ, മരല്ലെ, നമ്മള് ഈ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോ കാണത്തില്ലെ വല്യ മരം. ആഹ്, ആഹ് മരവ വിണത്
അയ്യോ?
പിന്നെ, സ്കൂളിന്റെ മതിലും പോയി.
ഈ പിള്ളേർക്കും ല്ലേ.
രാത്രി, ഇല്ല, രാത്രി ആയിരുന്നു.
ഇല്ല പകല് വല്ല. നീ ഒന്ന് ഓർത്ത് നോക്കിക്ക, അതെന്താ ദീ, അത്, ഒടിയാറായിയിരിക്കുന്ന മരമായിരുന്നോ?
ഇല്ല ഒരു കുഴപ്പോ പക്ഷേല്ല ഭയങ്കര കാ റ്റ ഒത്തിരി നത് ഞാനൊക്കെ ചെറുതായിം പോലെയ ഉള്ള മരവാത്.
അങ്ങനെ അത് മറിഞ്ഞ പോയി. കൊറച്ച് ഓട് ഒക്കെ പോയി. അപ്പൊ അങ്ങനെ രണ്ട മൂന്ന് ദിവസം
പകലൊന്നും അല്ലാത്തത് നന്നായി പകരു വില ആരുന്നെങ്കി പ്പ എന്ത് ചെയ്തേന?